ഹലോ ഹലോ
ആഹ് എവിടേര്ന്നു
ഞാാന് ന്ന് ഹലോ
ആഹ് സുഖം അങ്ങനെ പോണു. ഞാ രണ്ടു തവണ വിളിച്ചീര്ന്നു. അപ്പൊ ഫോൺ എടുത്തില്ല
ആഹ് കണ്ടീല്ലര്ന്നു
ആഹ് പിന്നെന്നീ എന്തേങ്കിലും ആഹ് കഴിച്ച് ചോറുണ്ണാല കഴിഞ്ഞോ അഇന്ന് ഞാൻ സാമ്പാർ വെച്ചു സാമ്പാറും പിന്നെ മോന് ചെറിയ മോന് അവന് മാമ്പഴ പുളിശ്ശേരിണ്ടാക്കിത്തരണന്നർ ഞ്ഞു. അപ്പൊ ഞങ്ങളൊരു ദിവസം ഞങ്ങളവിടെ അടുത്ത് റെസ്റ്റോറന്റ് ഉണ്ട് പെരാ പറഞ്ഞി ട്ടറിയോ പിന്നെ അമ്മളെ ആഹ് അപ്പൊ അമ്മള് ചോറും മീനൊക്കെ അങ്ങനെ റിൽസില് കാണലില്ലേ അതേപോൽത്തെ വന്നതാണ്. ആ അതിന്റെ പോൽത്തെ ഒരു റെസ്റ്റോറന്റ് ആണ്പ് പ്പൊ വടെ വന്നിട്ടുള്ളത്. അപ്പൊ അവിടെ പോയിട്ട് ഞാ കഴിച്ചിര്ന്നു. അപ്പവിടുന്ന് അവന്ക്ക് മാമ്പഴ പുളിശേരി നല്ല ഇഷ്ടയിട്ടേ അത് കൊറെ കഴിച്ചിന്നു. അപ്പ വടെ വന്നപ്പോപ്പൊ മാങ്ങന്റെ സീസണുആണല്ലോ അപ്പൊ അത്ണ്ടാക്കിതര്വോമ്മച്ചീന്ന് കൊറേ ചോയ് ചീന്ന്. അപ്പൊ അത് ന്ന് ഇണ്ടാക്കി കൊടുത്തു
അതെങ്ങനെയാ ഉണ്ടാക്കിങ്ങള് ടേസ്റ്റ്ണ്ടായിനോ
അത് ഞാന് യൂട്യൂബില് നോക്കിങ്ങാണ്ടങ്ങനെ ണ്ടാക്കി ആഹ് കൊഴപ്പൊന്നുല്ല ഇൻ ക്ക് പിന്നെ മധുരങ്ങനെ വല്യ ഇഷ്ടല്ല ചോറിൻറെ കൂടെ, പുളിഞ്ചി ഇഷ്ടാണ് മറ്റ്ള്ളെ മധരള്ള കൂട്ടാനാളൊന്നും ഇൻക്കിഷ്ടല്ല. ങ്ങനെ പൈനാപ്പിൾ കിച്ചടി, അതേപോലെങ്ങനെ ത്തതൊന്നുങ്ങനെ വല്യഷ്ടോന്നുല്ല കുട്ട്യക്കിഷ്
ഏഹ്
ഞാനത് പിന്നെ പഴുത്ത മാങ്ങല്ലേ പഴുത്ത മാങ്ങ നമ്മള ച് ചെറീനാടൻ മാങ്ങ കിട്ടാണെങ്കി അത് താ നല്ല രസണ്ടാവ്വ്വ. ആ നമ്മക്ക് പിന്നത് ആഹ് ആഹ് ആഹ് അങ്ങനെ നമ്മള്ങ്ങനെ ഇമ്പീട്ട് എ ഇതാക്കല്ലോ തിന്നുവല്ലോ
ആഹ്
ഏഹ്, അത്. അങ്ങൻത്തതാണ് അതില് ഉപയോഗിക്കല്, അമ്മക്ക് പിന്നത് കിട്ടൂല
ആഹ്
ധികം എവിടില്ലല്ലോ, അപ്പൊ കിട്ടിയ മാങ്ങച്ച്ങ്ങാണ്ട്ണ്ടാകി ക്കി, പഴുത്ത മാങ്ങേ അത് നമ്മള് അയ്ന്റെ തോല് കളഞ്ഞിട്ട് പിന്നെ കൊർച്ച് വെള്ളത്തില് വേവിച്ചു. വേവിക്കല്ല ഒന്ന് രണ്ട് തള തളപ്പിച്ചു അത്. ന്നട്ട് അ രണ്ട് തള തളക്കുമ്പോക്ക് ശർക്കര പാനിണ്ടല്ലോ ചെലോര് പൻസാര വെച്ചിട്ടുണ്ട ശർക്കര പാനി ഒയ്ക്കുമ്പോ ഒരു ചുവപ്പുളർമാതിരി വര്ന്നത്, പൻസാര ഇട്ടാട്ടകുമ്പോ മ്പോ ശരിക്കും മഞ്ഞകളറില് കിട്ടും ട്ടുന്ന്ണ്ട്. ഞാനത് ശർക്കര പാനീ ഒഴിച്ചിട്ടാ ണ്ടാക്കിയത് പിന്നെ പഞ്ചസാരനെകാട്ടിലും ഒന്നുകൂടെ നല്ല ശർക്കര തന്നെല്ലേ അപ്പൊ ഞാനതാ ഇട്ത്തത്. ശർക്കര പാനി ഇങ്ങട്ട് ഒഴിച്ചിട്ട് അ ത് നല്ലോണം ഇങ്ങനെ കുഴമ്പ് രൂപത്തിലാക്കിക്കാണ്ട് വേവിക്കാ അങ്ങട്ട് നല്ലോണങ്ങട്ട് വയറ്റി ഇതാവുമ്പം വയണ്ട് വരുമ്പം അതിൽക്ക് ഒരു സ്പൂണ് നെയ്യ് കൂടെ ചെയ്തിട്ട് നല്ലോണ്ണം ഒന്നും കൂടെ വയറ്റീട്ട് ഒര് ഒരു മിനിറ്റ് രണ്ട് മിൻറ്റ് ആയതില് ഇങ്ങനെ കടന്നിട്ട് ആ നെയ്യില് കിടന്ന് ങ്ങാണ്ട് ഒന്നും കൂടെ വയണ്ടി ഇരിക്കണം. ഇന്നട്ട് പിന്നെ തേങ്ങ കൊറച്ച് തേങ്ങ ചെരവിയത് അയിൽക്ക് പിന്നെ കൊറച്ച് തൈരും ഒര് ലേശം മഞ്ഞൾപ്പൊടിം ലേശം പിന്നെ മുളകും പൊടിം ഇന്നട്ട് നല്ലോണ്ണം നെയ്സ് നല്ലതില് അരക്കാ. തരിയൊന്നും ഇല്ലാതെ നല്ലതില് അര
ആഹ്
അത് അരച്ചത് അങ്ങനായിറ്റ് പിന്നെ ഒഴിക്കാ. മാമ്പഴം ആ ഇത് നെയ്യിട്ട് നമ്മള് ത്തിയത്ണ്ടല്ലോ അത് അങ്ങനെ അയ്ക്കൊഴിക്കാ ഇന്നട്ട് ഒന്ന് രണ്ട് മൂന്ന് എളക്കല് എളക്കീട്ട് പിന്നെ നമ്മള് നെയ്യിലെന്നേണ് ഇത് അമ്മള് കടുക് ഇട്ടിട്ട് താളിക്ണത്. കടുകും പിന്നെ ലേശം ഉലുവിം പിന്നെ മൊളകും. ഒണക്ക മൊളകില്ലേ അതും ഇട്ട്ങ്ങാണ്ട് ആ നെയ്യിലിട്ടിട്ട് വയ് പൊട്ടിച്ചിട്ട് ഇതിൽക്ക് ചേർക്കാ.
അങ്ങനെ അവർക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ട്ടായിക്ണ്. ഞാൻ കൊറച്ച് തിന്ന് ബാ ന്നെ അങ്ങനെ
കേട്ട്ക്ക് മാങ്ങാക്കറി പുളിശേരി ന്നൊക്കെ. പക്ഷെ ഇത് വരെ ഇണ്ടാക്കീട്ടൂല്ല
ആഹ് ഞാനാദ്യായിറ്റ ഇണ്ടാക്ണതാ ഞാൻ പൊതുവേ അങ്ങൻത്തത് കൂട്ടലൂല്ല. അങ്ങനെ വന്ന അവിട് ക്ക് പോയപ്പോ കൂട്ടീന്നു. അപ്പൊ പിന്നെ വല്യ ഒര് കൊഴപ്പൊന്നും തോന്നീന്നില്ല അപ്പൊ പിന്നെ ഓന് കൊറേ ദിവസായ്ക്കുണു ഇങ്ങനെ പിന്നാലെ നടക്ക്ണു.
ഉം
അപ്പം മാങ്ങ ഇവിടെണ്ടായിരുന്നു. അപ്പ അത് കണ്ടിട്ട് ഉണ്ടാക്കി തെരോ ഉണ്ടാക്കി തെരോന്ന് ചോയ്ച്ചിട്ട് അപ്പൊര് ഒഴിവ് കിട്ടീരുന്നില്ല. അപ്പ പിന്നെ ഇന്ന് ഞാന് സമ്പാറാ ഇണ്ടാക്കിയത്. അപ്പ പിന്നെ അത് ഇണ്ടാക്കി.
ഇങ്ങക്ക് മാങ്ങിം ചക്കക്കെ ഉണ്ടാവേക്കുലേ.
പിന്നെ ഇണ്ടായിരുന്നു ഇപ്പൊ മരങ്ങളൊക്കെ മുറിച്ചിട്ടേ ഇപ്പ ല്ല. ഞങ്ങള് വീട് വെക്കാൻ വാണ്ടീട്ടേ.
ആഹ് ആ
അപ്പ അത് ആഹ് വെട്ടി മാറ്റി ഇപ്പൊ വന്ന തൈ വെച്ചുക്കുണു പിന്നെ ഇങ്ങനെ സൈ ലൊരു പ്ലാവുണ്ട്. അത് പിന്നെ കായ്ച്ചിട്ടൊന്നുല്ല. ഞങ്ങള അടുത്തൊന്നും പിന്നെ ആഹ് ആഹ്. അല്ലല്ല ചെറുതല്ല ഇത് വലുതന്നേണ്. ചെർ ഇപ്പം ഇങ്ങനെ മറ്റേതിന്ന് കി ട്ടോലോ ഇങ്ങനെ ചെറിയത് ചെറുതാകുമ്പം തന്നെ നമുക്ക് കായ്ക്ക്ണത് അത് വെച്ചിട്ട്ണ്ട്. മാവിന്റെതൊക്കെ. പിന്നെ നമക്ക് വീ ട്ട്ന്നും പിന്നെ അയൽവാസികളൊക്കെ തരും മാങ്ങകള് ഓൽക്കൊക്കെ ണ്ടായത്. പിന്നെ ക്കെ നമ്മൾ പൊർ ത്ത്ന്ന് പ്പം സീസൺ ആയതോണ്ട് പൊറത്തൊന്നും കിട്ടോലോ ഇത്രെ. പിന്നെ കിലോ ന് നൂറ് രൂപാന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടോലോ. സീസൺ ടൈമില് ഫ്രൂട്ട്സ് വാങ്ങി കഴിക്കാ നല്ലത്. ന്നാ പിന്നെ കേട് ണ്ടാവൂല.
അതെന്നെ ആഹ്
ഫുള്ള് പോയിസണും കാര്യങ്ങളൊക്കെക്കാരം ഓല് ഓരോന്നും കുത്തി വെച്ച് പഴിപ്പിക്കൊക്കെ ചെയ്യും. സീസൺ അല്ലാത്തതില് നമ് ഫ്രൂട്ട് കിട്ടുബഴെ
അതെ
മാങ്ങന്റെ കാലാകുമ്പോ മാങ്ങ കഴിക്കുക ഓറഞ്ചിന്റെ ആവുമ്പോ ഓറഞ്ച് കഴിക്കുക അങ്ങനെ നല്ലത് വില കുറവ് ഉണ്ടാകും നമുക്ക് ആരോഗ്യത്തിന് നല്ലതാ- ആഹ് മറ്റേതു പിന്നെ നല്ല മഴയിന്നില്ല മഴ ഇന്ന് രാവിലെ ഇന്ന് ഒരു മൂടിക്കെട്ടല ഉണ്ടായിരുന്നു പിന്നെ ഇപ്പൊ ഒരു ഉച്ച അങ്ങന ആയപ്പോഴൊക്കെ ഇങ്ങനെ വെയിലർച്ച് വെയിലണ്ടിപ്പോ.
എയ്
ഏഹ് ഇന്നലെ മിനിഞ്ഞാനൊക്കെ മഴയല്ല മഴക്കാലം പോലെ അങ്ങട്ട് ആവൂല്ലേ. ഒരു വേനൽ നിന്ന് പോയിട്ട് മഴക്കാലം പോലത്തെ ഒരിതാ വരുന്നത്.
അതെ
ഉം അവിടെ ഉണ്ടോ മഴ ഇന്ന്?
ഇന്ന് മഴയൊന്നൂല്ല. ഞാൻ ഇന്ന് യ ഉം എന്റെ വീട്ടിലേക്ക് വന്ന് ഞാന് വേറെ ഞാനും ഹസ്ബൻ്റ് വേറെ താമസിക്കുന്നു വാടകയ്ക്ക് അപ്പൊ ഞാൻ ഇതുവരെ എന്റെ വീട്ടില് ആയിരുന്നു ഉണ്ടായിരുന്നേ അപ്പോ ഇന്ന് ഞാൻ ഇങ്ങോട്ട് വന്നതാ. ഇവിടെ ഭയങ്കര ചൂടാ. അവിടെ
തന്നെ ആഹ്
ബിൽഡിങ്ങിന്റെ മേലായിട്ട് ഒരു റൂമ് ആയിട്ടാ. മേലെ വാർപ്പോ ഓടൊ ഒന്നൂല്ല ഷീറ്റിട്ടിട്ട്
ആഹ് അതെന്താ. വാടകക്കാ?
ആഹ് വാടകക്ക്.
ആഹ് ആഹ് അങ്ങ
ഭയങ്കരാ ചൂടാ അവിടെ. ഓ സഹിക്കേലാ ആഹ് മേളിലേറ്റവും മോളിലാ റൂമ് കേടുവാണ്. അപ്പ ഭയങ്കര വെയിലിൻ്റെ ചൂടാണ്. മഴ പൊരേലൊക്കെ ആഹ് വീട്ടിലൊക്കെ മഴ പെയ്തിട്ട് ഇപ്പൊ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. മാഷ അള്ളാ. വല്യ ചൂടൊന്നും ഇല്ല. രാത്രിയൊക്കെ നല്ല സുഖായിട്ട് ഉറങ്ങാൻ കഴിയും. രാത്രിയൊക്കെ പക്ഷേ ഇവിടെ ഇന്നിപ്പ രാവിലെ വന്നതേയുള്ളൂ ഞാൻ ഇവിടേക്ക് ഒരു പത്തുമണിയൊക്കെ ആവുമ്പോ ഇപ്പ ചൂട് എടുത്തിട്ട് ഫാന്റെ നേരെ ടേബിൾ ഫാനാണല്ലോ. അയിൻ്റെ നേരെ ചോട്ടില്
ആഹ് ആഹ് ഈ ചൂടാവുമ്പേ നമു ക്ക് ഫാനിന്റെ കാറ്റൊന്നും ഒരു തണുപ്പ് തോന്നൂല ഒക്കെ ചൂടാക്കാരാ. രാവിശി കൊണ്ടാക്കാരാ
അതെ. ഫുള്ള് എന്താ പറയാ ഭയങ്കര ചൂടാ. മഴ നല്ല മഴയൊക്കെയാണെന്നുണ്ടെങ്കില്
ആഹ് അല്ല. ആഹ് അപ്പൊ തണുപ്പാ. അപ്പൊ അന്തരീക്ഷം തണുക്കേല. അപ്പ പിന്നെ നമുക്ക് ഫാനിന്റെ കാ റ്റൊക്കെ തണുക്കും.
അപ്പെ നല്ല തണുപ്പുണ്ടാവും. ആഹ് അതെ നല്ല വെയിലുണ്ട് ഇപ്പോ പിന്നെ ഒറ്റ റ്റമുറി ഈ ഷീറ്റൊക്കെ ആയതോണ്ട് നല്ലോണം വെയിലും ഇതൊക്കെ ഇങ്ങോട്ട് തട്ടുവല്ലോ?
ആഹ് അപ്പൊ തുണികളൊക്കെ എങ്ങനേ? തുണികളൊക്കെ അലക്കിയാല് എവിടെയാ തോരിയിടാ അങ്ങനെ മേലെ ആകുമ്പോ? അവിടെ
മേളിലാണ്- പുറത്ത് ഡോറ് തുറക്കുന്നിടത്തലുണ്ട് ചെറിയൊരയല് കെട്ടിയിരിക്ക നമ്മള്
ഉണ്ടോ? ആഹ്
അവിടെ ആറി ഇടും.
ആഹ് തുണികളൊക്കെ വേഗം ഉണങ്ങണുണ്ടാവൂലേ
തുണിയൊക്കെ വെയിലുണ്ടേ വേഗം ഉണങ്ങി കിട്ടും. രാവിലെ ഇട്ടാ ഉച്ചയാകുമ്പോഴത്തേനും ഉണങ്ങി അറ്ററിയില്ല റോഡ് സൈഡാ റോഡ് തന്നെ
അങ്ങനെ പിന്നെ തുണികളൊക്കെ ഇടാൻ ബുദ്ധിമുട്ട്. ഞാൻ മേലെ തന്നെ ആകുമ്പോ
അതെ അതെ.
ആഹ്
ഇവിടെ പുറത്ത് പുറത്ത് ഇറങ്ങിയാ റോഡ് തന്നെയാ. ബസ്സും എല്ലാം കിട്ടും. താഴെ തന്നെ. ഞമ്മള് മൂന്നാമത്തെ നെലേൻ്റെ മോളിലാ ഉള്ളത്. അതുകൊണ്ടാ ഇത്ര ചൂട് ഇവിടെ.
ആഹ് അതാണ് നേരെ. നല്ല മോളിലല്ലേ ആഹ് ഷീറ്റാവുമ്പേ പൊതുവേ ഭയങ്കര ചൂടാക്കാരാ.
അതെ അതെ.
മഴ പെയ്യുമ്പോ നല്ല സൗണ്ട് ഉണ്ടാവലില്ലേ.
പിന്നെ ഭയങ്കര സൗണ്ട് അല്ലേ. മഴ പെയ്യുമ്പേ ഭയങ്കര സൗണ്ട് ആയിരുന്നു. ആഹ് അതന്നെ. ഭയങ്കര സൗണ്ടാണ്.
പോർത്തുന്ന് ആര് വിളിച്ചാലും ഒന്നും കേൾക്കൂല്ല. അങ്ങനെ ഭയങ്കര സൗണ്ടക്ക
പിന്നെന്ത. അവിടെപ്പൊ ചൂടൊക്കെ കുറവില്ലേ?
ആഹ്‌ ഇപ്പൊ ചൂട് കൊറവുണ്ട് ഇപ്പ മഴെയതെ പിന്നേ ത് ഈ ഭയങ്കര ചൂടുംന്തൊ കയിഞ്ഞപ്പോ ഫാൻട്ടാലും പിന്നെ കാറ്റുണ്ടാവൂല പ്പൊ കറന്റ് പോകയും ചെയ്യും കറന്റ് ണ്ടായിരുന്നില്ലേ?
ഇപ്പ അങ്ങനെ കറന്റോന്നുങ്ങനെ പോന്നില്ലാല്ലോ
ഇല്ല. ഇല്ല ഇല്ല മഴ പെയ്തിട്ട് പോയിട്ടില്ല അയിന്റെ മുമ്പ് ആഹ്‌ ഭയങ്കര ചൂടിനൊക്കെ നക്കെ കഴിഞ്ഞങ്ങളൊന്ന് കെടന്നിട്ടുള്ള ണ്ടാവുക ആ രാത് ത്രി ഒക്കെ കഴിഞ്ഞങ്ങട്ട്ന്ന് കടക്കുലെ കാല അപ്പൊ പോകും ലെ ഒക്കെ കഴിഞ്ഞങ്ങാണ്ട്ന്ന് കടക്കുമ്പോതേക് അപ്പ
ആഹ്‌ ഉറങ്ങി ഉറക്ക കൊറച്ചു ഇങ്ങോട്ട് മയങ്ങി വരുമ്പോളെകും കറണ്ട് പോയ സയ്ക്കാൻ കഴിയില്ല
ആഹ്‌ എത്ര ഉറങ്ങിട്ടുണ്ടെങ്കില ചൂടിനെ നമ്മള് ആഴച്ചിട്ട് നീക്കും അങ്ങനെണിപ്പ പിന്നെ കാലവർഷണെങ്കിലും നമുക്ക്. പി മഴയാണെങ്കിലും വെൽ ന്താണ് ചൂടാണെങ്കിലുക്കെ ചൂടാണെങ്കിൽ ഭയങ്കര ചൂട് മഴയങ്ക പയങ്ക
ആഹ്‌ ചൂടാണ് ഭയങ്കര ചൂട് മഴയാണ് ഭയങ്കര മഴയും. ഓഹ്‌ ചുടായ പറിയും മായായ മതിയെന്നറിയും മായയാ പറയും ചുടായ മതി തണുപ്പല്ലാർക്കും ഇഷ്ടം പക്ഷെ മഴങ്ങനെ പെയ്യുമ്പോ വൃത്തികേടയ്ക്കണ്. അകവും പുറവുംക്കാ അതുകൊണ്ട് എല്ലാരും മെയിലായ മതിയറിയും പക്ഷെ ചൂടാരും ഇഷ്ടപെടുല. ട്ടുലാലോ തണുപ്പ്‌ ഇപ്പ എത്ര തണുപ്പണേലും നമുക്ക് സഹിക്കാവുന്ന തണുപ്പല്ലേ നാട്ടിലുണ്ടാവുള്ളൂ ഉം
എന്തയാലും കൊറെ നമുക്ക് നല്ല തണുപ്പുണ്ടാവ നമ്മുക്കൊരിതാണ് പിന്നെ ചൂട് നമുക് പറഞ പോലെന്നെ
ചൂട് തീരെ സഹിക്കാനാവുന്നില്ല കിച്ചണിലൊക്കെ നിക്കുമ്പോ അതന്നെ തണുപ്പാവുമ്പോ കെടന്നുറങ്ങാനൊക്ക തോന്നും അതന്നെ കിച്ചൻല്ലൊക്കെ ഇറങ്ങി വരാനൊരു മടി ഉണ്ടാവും. പിന്നെ അടുപ്പൊക്കെ കത്തിക്ക വല്യ പണിയല്ലേ ആ ഇതൊക്കെ മടിയിണ്ടാവും. പക്ഷെ ഉറങ്ങലൊക്കെ സുഖായിട്ട് ഉറങ്ങ
ആ അതെ പിന്നെ മഴ നല്ല പെയ്താല് പിന്നെ വരുന്ന പ്ര പ്രളയണ് പിന്നെ അങ്ങോട്ട് അടു യാ അതാണ് പ്രശ്നം ഇപ്രാവശ്യം പിന്നെ വേനൽ. ചുടാണുണ്ടെങ്കിലും വെള്ളത്തിനൊന്നും അങ്ങനെ എവിടെയും പ്രശ്നങ്ങനെ വല്ലാതെ കേട്ടിട്ടൊന്നുല്ല അഹ് ത് ഞങ്ങള എവിടൊക്കെങ്ങനെ പിന്നെ അയാല്ക്കൊ അയലൊത്തൊക്കെ ഭയങ്കരായിട്ട് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടാവലുണ്ട് വെള്ളം. കിണറ്റിലും ഉണ്ടാവുല്ല പിന്നെ ഫുള്ള് മറ്റേ ലൈൻ പൈപ്പത്തെ വെള്ളം ഉപയോഗിക്കല് അത് വരൂല്ല ലൈൻ പൈപ്പ്‌ന്റെ അവര് പിന്നെ വിടൂല അവർക്ക്‌ വെള്ളല്ലാന്ന് പറഞ്ഞങ്ങാണ്ട് അങ്ങന പത്തിസം പതിനഞ്ചിസ ക്കെഴിഞ്ഞിട്ടക്കു ഒരു വട്ടൊക്കെ വരുള്ളൂ അങ്ങനൊക്കെ ബുദ്ധിമുട്ടലുണ്ട് ഇപ്രാവശ്യം അത് ഇണ്ടായിട്ടില്ല.
ആഹ്
പക്ഷെ ഇരണ്ടിവസം കൂടുമ്പോ അങ്ങനെ വെള്ളം വന്നിരുന്നു ങ്ങനെ ആ ബുദ്ധിമുട്ട് ണ്ടായിട്ടില്ലവരിക്കൊന്നും ആഹ്‌ ശെരി ന്നാ ഓക്കെ ആഹ്‌